ഹലോ
കേക്കുന്നുണ്ടൊ?
ആ കേക്കുന്നുണ്ട്. ഞാനിപ്പം വിളിച്ചിട്ട്ണ്ടായിര് രുന്നു
ആന്നോ ഞാൻ കാപ്പി കേറിയില്ല
ഓ എന്നാ അതോണ്ടായി
ഉം
ആ ആ
സുഖാണോ
സുഖംതന്നെ ങ്ങക്കോ
ആന്നാ ന്ന് പനി ആണോ
പനിയൊന്നുല്ല സൗണ്ട് അങ്ങനെയാണൊള്ളത്
ആ
ചെറുതായിട്ട് ചുമുണ്ടായിരുന്നു ചിലപ്പോ അതുകൊണ്ടായിരിക്കാം
ആ
ഉം ഉം ചോറൊക്കെ ആയോ
ആ ആയി ആയി ഫുഡൊക്കെ കഴിച്ചോ
കഴിച്ചനില്ല കഴിക്കൻ ആവുന്നല്ലേ ഉള്ളൂ
ആഹ്
എന്തായാലും ഒരു രണ്ട് മണി രണ്ടര ആ ഒരു ടൈം ആകും കഴിക്കാൻ
ആ
ങ്ങളോ
ഞങ്ങള് ആ ടൈം ആവും
ആ എന്നിട്ട്ന്താ സ്പെഷ്യല്
മീ ആ ബീഫ് കറി മൂഴ് തോരൻ
ആഹാ അങ്ങനെ പിന്നെ
പിന്നൊന്ന്ല്ല
ഓ അങ്ങനെ കാലാവസ്ഥയൊക്കെ എങ്ങനെ മഴയുണ്ടോ
ആ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പ മഴയൊന്നുല്ല
ഓ അങ്ങനെ ഇവിടെ രാവിലെയും മഴയൊന്നും ഇണ്ടായിരുന്നില്ല മിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു പിന്നെ അങ്ങനെ പെയ്തില്ല ഉം വേറെ
വേറെ ഒന്നും ഇല്ല
അ അങ്ങനെ എന്നാ പിന്നെ ശരി വെക്കട്ടെ
ആ ആ ശരി
ഓക്കേ
ഓക്കെ